ആ കേൾക്കുന്നില്ലേ ആ ഷൂ സുഖം തന്നെയാണ് സു സുഖം തന്നെയാണ് എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷം
നല്ല വിശേഷം ആയിട്ടിരിക്കുന്നു ഓരോ കാലാവസ്ഥാ വ്യതിയാനങ്ങളും മഴ ഇനിയിപ്പോ സ് സ്കൂള് തുറക്കുന്നു
അതെ സ്കൂള് തുറക്കാനായില്ലേ ഇനി ഒരു പ ത്ത് ദിവസം കൂടിയല്ലേ ഒള്ളൂ
ത്തേക്ക് ആഹ് അതിന്റതായ അ പുസ്തകങ്ങള് കാര്യങ്ങള് വെക്കേഷന്കള് ട്രിപ്പുകള്
ആഹ് ഇങ്ങ് ബാക്ക് ടു സ്കൂൾ ഷോപ് ങ്ങ് ഒക്കെ കഴിഞ്ഞോ
ഷോപ്പിങ്ങുകളൊക്കെ ആരംഭിക്കാനായിട്ട് നമുക്ക് പോകുന്നതേ ഒള്ളൂ
മക്കക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട് ദ്യോ
അഹ് ടെക്സ്റ്റ് ബുക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മള് സ്കൂളിൽ വന്നിട്ടുണ്ട് അത് നമ്മള് പത്തു ദിവസം കൊണ്ട് അതെല്ലാം വാങ്ങിക്കുകയും അതിന്റെതായ മുഴുവൻ കാര്യങ്ങള് ബാക്കിയുള്ളത്ക്കൂടെ പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്യണം എല്ലാ വർഷവും പുതിയ പുതിയ ടെക്സ് റ്റ് കളാണ് ഉപയോഗിക്കുന്നത് ഓരോ ഭാഗങ്ങൾക്കും വെതിയാനങ്ങൾ ഒള്ളത് കൊണ്ടും എല്ലാ ഭാഗങ്ങളും വ്യത്യാസം ഉള്ളത് കൊണ്ട് നമുക്ക് പുതിയ പുതിയ ടെക്സ്റ്റുകളാണ് നമ്മള് പഴയതൊക്കെ ഉപയോഗിക്കുന്ന കാലം ഒണ്ടായിരുന്നെങ്കിലും ഇപ്പൊ നമക്ക് അതില്ല
അതെ വെക്കേഷനായിട്ട് മക്കളൊക്കെ എന്ത് പറയുന്നു
മക്കള് ഏഹ് വീടുകള് ഓരോ വീടുകള് അമ്മ വീട്കളിലും അച്ഛൻ വീട്കളിലും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു നടക്കുന്നു പിന്നെ അടുത്തൊക്കെഒള്ള സലങ്ങളിലൊക്കെ ആണെലും നമ്മള് ടൂറൊക്കെ ആയിട്ട് പോകുന്നു ഒരുപാട് ദൂരങ്ങളിലേക്ക് പോകാൻ കാലാവസ് സ് സമ്മതിക്കുന്നില്ല അല്ലെങ്കില് ന മ്മടെ സാഹചര്യങ്ങൾക്കും
അതെ ആഹ് നമ്മള് നമുക്ക് നമ്മുടെ പി സ്ന്റ് കാര്യം നോക്കണ്ടെ ക്യാഷിന്റെ കാര്യം കൂടി നോക്കണം ഈ ടൂറ് പോകുകാന്ന് പറയുമ്പ തന്നെ ആഹ് കൊറച്ചൊക്കെ
ക്കതൊരു വരുമാനം ചെലവ് ചെല് ലവ് കാര്യങ്ങളാണ് നമക്ക് ഏപ്രിൽ മെയ് മാസം എന്ന് പറയുമ്പഴേ പിന്നെ പ സ്കൂള് തുടക്കുന്നപ്പ തൊട്ട് അവർക്ക് മറ്റൊരു എൻജോയ്മെന്റുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് പേരൻസ് മുൻകൈ എടുത് ത്ത് ഒരു ടൂറോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുപോവുകയാണെങ്കില് അടുത്ത സ്ഥലങ്ങളില് അപകട സാധ്യതകളൊന്നും ഇല്ലാത്തടത്തൊക്കെ കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ലത് തന്നെയൊക്കെ പോകു പോയി ഓരോന്ന് ഓരോരോ ബുദ്ധിമുട്ടുകളിലേക്ക് കടക്കുന്നതിലും
അതെ അത് ശരിയാണ് ഏഹ് നമുക്ക് ഞാന് നിങ്ങള് ഈ വെക്കേഷനായിട്ട് എങ്ങോട്ടേലും ട്രിപ്പ് പോയോ?
നമ്മള് അടുത്ത് ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഏഹ് പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ചെറിയ മ ക്കളാണ് അപ്പ അതിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ആഹ് വെള്ളം ഒള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കില് മലനിരപ്പുള്ള സ്ഥലങ്ങളിലോ ഒന്നും അങ്ങനെ പോവാൻ പാടില്ലാത്തത് കൊണ്ട് നോർമലിയായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കൊണ്ടുപോയി പാർക്കൊക്കെ ഒന്ന് കാണിച്ചു ഡെയ്ലി ചെയ്യാം പറ്റുന്നത് പോലെ ഒരുപാട് ദിവസങ്ങള് എടുത്തൊന്നും അല്ലാണ്ട് ഒരു ദെവസ് ഒക്കെ ആയിട്ടൊക്കെ ഡേകേസ് ആയിട്ടൊക്കെ പോയി
അതെ
എന്തുണ്ട് ഇത്താക്ക് എന്തുണ്ട് വിശേഷം മക്കളൊക്കെ സുഖാ ക്കുന്നോ അ
ആഹ് സുഖാണ് ആ നമ്മള് ഈ വെക്കേഷനായിട്ട് പെരുന്നാളായിട്ട് പോയി
ഉം
രു ഊട്ടി അങ്ങനെ പോയി ഫാമിലിയുടെ കൂടെ അങ്ങനെ പോയി
നമ്മള് ഈ നമുക്ക് ഈ മാസത്തില് നൊയമ്പും കാര്യങ്ങളും പെരുന്നാളും ഒ- ക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ദിവസങ്ങള് വളരെ കുറവാണ് നമുക്ക് പിന്നെ ഉള്ള ദിവസം ദിവസങ്ങളില് നമ്മള് ഏഹ അതിന്റേതായ പെരുന്നാളിന്റേതായ മുൻഗണനയും കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് രണ്ടു മാസം കൊണ്ട് അത്രം ദിവസങ്ങള് പോയി കിട്ടുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറുമ്പോ അങ്ങനെയും ദിവസങ്ങള് മാറി കിട്ടുന്നു
അതെ അത് ശരിയാണ്
പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു
എങ്ങനെ പോകാനാണ ഇഷ്ടം ഫാമിലീന്റെ കൂടെ പോകാനാണോ സോളോ ട്രിപ്പ് അങ്ങനെ പോകാനാണോ
നമ്മുടെ ഫാമിലിയില് ഒത്തിരി വയ്യാത്ത ആൾക്കാരും അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ അത് കാരണം കൊണ്ട് എല്ലാ വർഷവും ഞങ്ങളടെ കുടുംബത്തില എങ്ങനെയാന്ന് വെച്ചാൽ ആ പെരുന്നാളിനോട് അനുബന്ധിച്ച് നമുക്ക് ഒരു ഫാമിലി ടൂർ വെക്കുന്നത് നമ്മുടെ കൂട്ടുകുടുംബ യോഗമായിട്ട് കൂടി കുടുംബ സംഗമം എന്ന പോലെ ഒരു പത്ത് പതിനേഴ് അംഗങ്ങളായിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് നമ്മള് ടൂറ് സ്ഥലം റെസ്റ്റോറന്റ് ബുക്ക് ചെയ്ത് മൂന്ന് ദിവസത്തേക്കൊക്കെ ആയിട്ട് പോകും അപകട മേഖലകൾ ഒഴിവാക്കി
ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഈ മൈസൂര് ഊട്ടി ഭാഗത്തൊക്കെ പോയപ്പോൾ ആദ്യമൊന്ന് കസിൻസുകൾ എല്ലാവരും കൂടിട്ട് ഒന്ന് പ്ലാനിട്ടു എങ്ങനെ നമുക്ക് പോകണംന്ന് അതിനെ കുറിച്ചുള്ള എല്ലാ പ്ലാനിങ്ങും ഇട്ടു അപ്പൊ പിന്നെ നമ്മള് പെട്ടെന്നങ്ങ് പോയി ഈ ടു ഡെയ്സ് ത്രീ ഡേയ്സ് സ്റ്റേ ആയിരുന്നു അല്ല വൺ ഡേയ്സ് ആയിരുന്നു സ്റ്റേ എന്ന പിന്നെ നമ്മൾ കറക്കും കാര്യങ്ങളും യാത്രയൊക്കെ പാടെ ഒരു ടു ഡേയ്സും എടുത്തിട്ടുണ്ട്.
ഓക്കെ ഓക്കെ നമ്മള് ഈ ഒരുപാട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് ഇപ്പഴാണെല് ചൂടിന്റെ ഒക്കെ കാലാവസ്ഥകൾ വ്യത്യാസം വരുമ്പോത്തേക്കും ഇപ്പൊ എഴജന്തുക്കളൊക്കെ ആണെലും ഒത്തിരി അപകടങ്ങൾ നമ്മള് ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഒരു- ടൂർ ആണെങ്കിലും പോകുന്നതിൽ ഒരു പരിധിയുണ്ട് നമുക്ക് അപകടങ്ങൾ ഒത്തിരി വരുന്നുണ്ട് അത് കാരണം നമ്മുടെ ഫാമിലിയിൽ നമ്മള് ഇപ്പോ ഒരു ആളെണ്ണങ്ങൾ കൂടുതൽ വന്നാലും നമുക്ക് ചേർത്ത് നിർത്താനുള്ള ഒരു കരുതലുകൾ കിട്ടാത്തത് കൊണ്ട് ദിവസങ്ങൾ കുറച്ച് എല്ലാവരും മായിട്ട് മാക്സിമം എൻജോയ് ചെയ്യാന്നൊള്ള ഒരു രീതിയില്
അതെ അത് ശരിയാണ് അതെ നമ്മുടെ ഫാമിലിയില് അധികം പ്രായമായ ആളുകൾ കുറവാണ്.
ഓ ന നമുക്ക് ഇവിടെ
നൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷെ എല്ലാവരും ഒരുപോലെ ആയിരിക്കൂല്ലല്ലോ പലർക്കും പല ബുദ്ധിമുട്ടുകളായിട്ട്
പ്രായമായവരുമുണ്ട് ഹെൽപ്
എന്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ തന്നെ എവിടേക്കും ടൂർ പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് ഉപ്പി ഉമ്മി ഇങ്ങനെ ഏ വയ്യാതെ ഇരിക്കുകാണ് അപ്പോ ആ പ്രശ്നത്താൽ എവിടേക്കും ലോങ് ഒന്നും പോകാൻ പറ്റൂല അടുത്ത പ്രദേശങ്ങളിലൊക്കെ പോവാ.
നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരു ഉണ്ട് ഫാമിലിയില് പിന്നെ പ്രായമായവരുണ്ട് മുതിർന്നവരുണ്ട് പിന്നെ ഹസ്ബൻഡ് ഒക്കെ മരിച്ചു പോയവര് അങ്ങനെ എൻജോയ്മെന്റിലേക്ക് ഒന്നും പോകാ തെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ എല്ലാ രും ഒരു കൂട്ടുകടുംബം എന്ന രീതിൽ ഉൾപ്പെട്ട് പോയി ഒരു നേരത്തെ ഭക്ഷണം ഒക്കെ കഴിച്ച് എൻജോയ്മെന്റ് ആയിട്ട് വരുമ്പോ ഒരു വർഷത്തിലുള്ള ഒരു പരിപാടി ആകുമ്പോ അവർക്ക് ഒരു മ ക്സിമം ആകുല്ലോ.
അതെ അത് ശരിയാണ്.
ഇയറിലും എല്ലാ വർഷം നമ്മൾ അങ്ങനെയാണ് ചെയ്ത് വരുന്നത് ഈ വർഷം നമുക്ക് കാലാവസ്ഥയുടെയും
അതെ ഇപ്പോ ഒരുപാട് കാലാവസ്ഥക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഹൈ ടെമ്പറേച്ചറിലാണല്ലോ ചൂടുള്ളത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കാരണം എന്നാല് നമ്മള് ആ ടൂറാണ് പ്ലാൻ ചെയ്തത് ഇനിയൊരു ടൂറ് പ്ലാൻ ചെയ്യുന്നില്ല കാരണം ഇനി- മഴ വെയിലും അധികമയേൽ കഴിഞ്ഞു പോ മക്കളെ കൊണ്ടൊക്കെ പോകുന്ന- ആളുകളാണ് അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ആ- ഞ്ഞാ നമ്മളാകേ
ഇനി ഇനി നമ്മള് സ്കൂളിലേക്കുള്ള മക്കളുടെ കാര്യങ്ങളും വീട്ടില് അതിന്റെതായിട്ടുള്ള ആ ഭാഗങ്ങളും ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ദിവസങ്ങള് മാത്രമേ ഉള്ളൂ
അതെ ഇനി പോകാനൊരു പ്ലാൻ ഇല്ല ഇപ്പോ
അതിന്റെ ഇടയിൽ ഒരു പെരുന്നാളും നമുക്ക് വരുന്നു
അതെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത് എന്തായാലും പൂതി- ട്രിപ്പ്‌ ഒരു തവണ പോയി ആഗ്രഹത്തിന് ഒരു തവണ നമ്മൾ എൻജോയ് ചെയ്ത് വന്നു ഈ വെക്കേഷനായിട്ട് ഇതൊന്നല്ല പ്ലാൻ ചെയ്തിരുന്നെ പ്ലാൻ ചെയ്തത് കുറ കുറച്ചൊക്കെ ലോങ് പോകണന്നായിരുന്നു സാഹചര്യം ഇവിടെ കൊണ്ട് എത്തിച്ചു അപ്പൊ അതുവരെ പോയി അത് കറങ്ങിയി അങ്ങനെ
നമുക്ക് എന്തോ നമ്മൾക്ക്
പോയിട്ടുണ്ടോ
നമ്മള് അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അടു ഇപ്പടുത്തുള്ള ലോങ്ങ് ആയിട്ടുള്ള ട്രിപ്പുകളായിരുന്നു നമ്മള് പ്ലാൻ ചെയ്തതെങ്കിലും ഈ പ്രാവശ്യത്തെ സാഹചര്യങ്ങൾ എല്ലാവരേയും എല്ലാവരേയും പല പല ബുദ്ധിമുട്ടുകളിലെത്തിച്ചേക്കുന്നത് കൊണ്ട് ഒരു രണ്ട് ദിവസത്തെ ടൂറില് നമ്മളൊതുക്കി തീർത്തു പിന്നെ മ്യാ മ് പാ നമ്മക്ക് ഇപ്പോ ഏഹ് ഒത്തിരി ആഹ് ആഹ്‌ എന്തുവാ നമ്മള് എക്സ്പെൻസിവ് ആയിട്ടുള്ള ചെലവുകള് വർധിച്ചു വരു ന്നത് കൊണ്ട് നമ്മക്ക് ആഹ്‌ അതു ചുരുക്കി വേണമല്ലോ
അതെ അതെ അത് ശരിയാണ് ഈ ഈ ടൂർന്ന് പറയുന്നത് കൊറച്ചൊക്കെ എക്സ്പെൻസാണ് പിന്നെ യാത്ര എനിക്ക് നല്ല ഇഷ്ടാണ് അത് നമുക്കൊരു ഓർമ്മയാണല്ലോ യാത്ര.
ആ നമ്മുടെ യാത്രകളിലൂടെയാണ് നമ്മുടെ ഓർമ്മകൾക്ക് നമ്മുടെ സന്തോഷങ്ങൾക്ക് നമ്മുടെ മനസ്സിന്റെ ആ ഏകാഗ്രതക്ക് ഒക്കെ നമുക്ക് ടൂർ കള് ആഹ്‌ ട്രാവൽസ് സ് ഒക്കെ നമ്മ എല്ലാം നമുക്ക് നല്ലതാണ് നമ്മുടെ ഹെൽ ത്തിനാണെങ്കിലും ഒരു പരിധിവരെ നമു ക്കതൊക്കെ ഒരു ഒരു എന്റർടൈമെന്റ് ഒരു സന്തോഷം കൊടുക്കുന്നത് ഒരു നല്ലതാണ് കാരണം നമ്മള് വർഷം മുഴുവനും നമ്മള് അതില് മുഴുകി മക്കടെ കാര്യങ്ങൾക്കും വീട്ടിലെ കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ ഡ്രാ നമ്മളാ ഒരു നമ്മുടെ എ ശരീരം ഉൾപ്പെടെ നമ്മള് അർപ്പിച്ച് ചെയ്യുകയാണ്.
അതെ അതെ ശരിയാണ് ഈ പറഞ്ഞമാതിരി ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നാ ടൂറ് കൊറച്ച് എക്സ്പെൻസ് ആണ്. ഉം നല്ലൊരു കുട്ടികളേക്കെ പോ കുട്ടികളെ കൊണ്ടു പോകുമ്പോ നല്ല എ നമുക്ക് കെരുതിപ്പോകണം ഈ മരുന്നും കാര്യങ്ങളും മെഡിസിനൊക്കെ നമ്മള് കയ്യില് കെരുതിപ്പോകണം
മരുന്നും കാര്യങ്ങളും കരുതി പോകുകയും വേണം കാലാവസ്ഥക്കനുസരിച്ചും നമ്മള് പോകുന്ന നമ്മുടെ സ്ഥലത്തിനെ അനു നമ്മൾ പോകുന്ന സ്ഥലത്തിന് ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ചും ഉണ്ടാകുന്ന മാറ്റത്തില് നമുക്ക് ഹ് പുതിയ പുതിയ ആരോഗ്യ പ്രശ്ന ങ്ങൾ ഒണ്ടാകാനും ചാൻസുണ്ട്
അതെ അതെ ശരിയാണ് പിന്നെ ഈ യാത്ര എന്ന് പറയുന്നത് ഈ വീട്ടിത്തന്നെ ഒതുങ്ങി കൂടാതെ നമ്മളൊന്ന് എടക്കൊക്കെ ഒന്ന് പൊറത്ത് പോയി കറങ്ങുന്നത് നല്ലതാണ് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവാനൊക്കെ ഒരു അടിപൊളി ഒരു മരുന്ന് തന്നെയാണെന്ന് വേണങ്കി പറയാ ഈ യാ ത്രായെന്ന് പറയുന്നത്. ടെൻഷനും ഒക്കള്ളവർക്കൊ യാത്ര നല്ലതാണ്
യാത്രയില് നമ്മള് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരുപാട് മാനസികവായിട്ട് നമുക്ക് ഒരു ആ ഒരു കുളിർമ നൽകും
മാനസിക തളർച്ച ഉള്ളവർക്കും നല്ല ഒരു എൻജോ എന്റർടേൻമെന്റ് ആയിരിക്കും ഇത്
ജീവിതത്തില് നമ്മള് നേടാൻ പറ്റുന്ന ഏറ്റവും അ ചുരുങ്ങിയ കാലയളവുകളില് ഹ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ട്രാവലിംഗ് മക്കളോടൊപ്പം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഒള്ള ഒ രൂ ടൂറ് കാര്യങ്ങള്
അതൊക്കെ നല്ലൊരു ഓർമ്മയാവും
എല്ലാവരും ചേർന്ന് എല്ലാവരും ചേർന്ന് നമുക്ക് ഒരു ദിവസം പങ്ക്‌ വെ ക്കുപ്പോ അതിലുണ്ടാകുന്ന സംഭാഷണങ്ങള് പല പല അഭിപ്രായങ്ങള് ഒക്കെ നമുക്ക് നല്ല നല്ല ഒരു ആ അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നു
അതെ അതെ അതിന് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഗുണമാണ് ഈ യാത്ര പിന്നെ നമ്മള് ഏ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹെൽത്ത് ഇഷ്യൂസും എക്സ്പെൻസും ആണ് നോക്കേണ്ടത് കുറച്ച് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മള് പോകുകയാണെങ്കില് അത്രയ്ക്ക് വലിയ പ്രശ്നം വരൂല ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ നമുക്ക് യാത്ര അത്രയ്ക്ക് വലിയ താല്പര്യമായി കിട്ടൂല മക്കൾക്കോ നമുക്കോ ആർക്കെങ്കിലും വന്നാൽ തന്നെ നമ്മുടെ യാത്ര ന്റെ ആ ഒരു ഇൻഡ്രസ്‌റ്റ്‌ പോകും അതാണ്
നമ്മുടെ ഏ ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുകന്നുള്ളത്
അതെ അത് ശരിയാണ് ആരോഗ്യത്തെ ശ്രദ്ധ ശ്രദ്ധിക്കല് ഒരു നൽ വലിയൊരു കാര്യം തന്നെയാണ്